ആഹ് ആഹ് വേറെന്താ അവിടെ സ്പെഷ്യലായിട്ട് ങ്ങള് ഇണ്ടാക്ക
വേറെ ഇഡ്ഡ്ലി അതൊക്കെണ്ടാക്കും
ആഹ് ഇഡ്ലി നമ്മള് ദോശക്ക് മാവ് കൂട്ടണ മാതിര്യന്നല്ലേ
ആഹ് ഉഴുന്നും
ആഹ് ഉയുന്നും ഉലുവക്ക കൂട്ടൊയ്ല്? ആഹ് ന്നാനാദ്യം ഉലുവ കൂട്ട് ട്ടൂലേനി ഇപ്പ ഞാന് പ്പൊ കൊർച്ചൂസായിട്ട് ഞാന് ഉലുവ കൂട്ട്ണ്ട് അപ്പ നല്ല പതണ്ട്
ആഹ് ആഹ് അത് നമ്മള് ഗ്യാസിന് അങ്ങൻത്തെ
ആഹ് ആഹ് മറ്റ് റ്റത് ഞാൻ ഇവടെ വീട്ടിലെക്കെ ഇവിടെന്നും ഉമ്മയൊക്കെ ഉയുന്ന് വെച്ച് മാത്രം ഉയുന്നും പിന്നെ ഞമ്മള് ചോറും അരിം മാത്രം കൂട്ടിയാണ്ടാ അരച്ചിര്ന്നേ അപ്പൊ ഞാനെപ്പളും വീഡിയോലൊക്കങ്ങനെ കാണാ പിന്നെ ഉലുവ കൂട്ട്ണത് അപ്പ മറ ക്കും അങ്ങനെഞാപ്പോ പോയി കഴിഞ്ഞ രണ്ട്പ്രാശ്യം ഉലുവ കൂട്ടി അരച്ചിട്ട് ദോശ നല്ല മട്ടണ്ട് നല്ല സോഫ്റ്റ് ദോശ നല്ല മ്മള് കടേന്നൊക്കെ വാങ്ങിക്ക്ണ മസാല ദോ ശന്റെക്കെ അതേമാതിരി ആയി അപ്പ നല്ല മട്ടായി മറ്റതതറീലായ്ര്ന്നു ദോശ ഇവര്ക്കാണെങ്കിലോ ദോശ പിളി ക്കുഞമ്മള് പുളിച്ചാലും പറ്റൂല
ആഹ് ആഹ്
ന്നാന്നപ്പം നന്നാവും വേണം
ഉം
അങ്ങനെക്കെയാണ് മക്കൾക്കോരോ തല്ലേ ദോശയായ ഓലെല്ലാരും കഴി ക്കുംചെയ്യും സ്കൂൾണ്ടാവ്‌മ്പം അങ്ങനെ കൂട്ടി വെക്കല ഇതിപ്പംനാളെ സ്കൂളിലെല്ലേര്ത്‌യാണ്ട് പത്തിരി അല്ലെങ്കി ചപ്പാത്തീ ക്കയന്നെ ഇണ്ടാക്കാതിയേണ്ട്
ഉം
വള്ളത്തില്ട്ട്ട്ട്ല്ല
ഉം
സ്കൂളില്ലാത്തുമ്പളല്ലേ അങ്ങൻത്തതൊക്കെ ഞമ്മക്ക് ഇണ്ടാക്കാനും കഴിയൊള്ളൂ അല്ലെങ്കി അത് കയ്യൂലല്ലോ
പ്പത അല്ല പത്തിരി ഞങ്ങളെപ്പളും ഇവിടെ പത്തിരി തന്നെ
സ്കൂള് ഇല്ലെങ്കിലും സ്കൂൾ ണ്ടെങ്കിലും ണ്ടാക്കോ.
ആഹ് എപ്പൊഴും പത്തിരിയന്നെ.
ഏഏറും പത്തിര്യന്നെ ണ്ടാക്കാ.
ആഹ് അധികം വേണ്ടതും പത്തിര്യന്നെ ഇവിടെ.
അള്ള, ന്നട്ടത് സഹായിക്കാനാരെങ്കിലുണ്ടാവൊപ്പം
ഇല്ലില്ല നമ്മൾ ചുടുന്നത് നമ്മുക്ക് ഇസി പത്തിരി തന്നെ
പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും.
പെട്ടെന്ന് കഴിയും അത് ആകുമ്പോൾ ഉരുള ആക്കിട്ട് അമർത്തിട്ട് ഞമ്മ ഒട്ടിലിടുന്ന തന്നെ
ആഹ് അപ്പം എന്താണ് രാവിലെ ഇത് എനീച്ചിട്ട് നിങ്ങള് ഇത് അരി ഇതില് ആട്ടി എടുത്തിട്ട് വേണ്ടേ
ആഹ് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്ന്.
ആഹ് എളുപ്പം കഴിയൂലേ എന്നിട്ട് ഇത് പ പരത്തി എടു ക്കേണ്ടേോ ഓരോന്ന് പരത്തി എങ്ങനെ ഗ്യാസ് ഉണ്ടോ ചൂടാന്. ആഹ് ഗ്യാസ് നോൺ സ്റ്റിക്കിന്റെ നാലെണ്ണം ഇടണെ ഇത്ണ്ടാവൂല്ലേ?
ആഹ് വേഗാന് ചുടാനൊക്കെ പക്ഷെ ഒരാള് സഹായത്തിന് ഇല്ലെങ്കി ഇത് നമ്മുക്ക് പത്തിരി ഒരു ബുദ്ധിമുട്ടായി തോന്നും.
ഉം അത് നിങ്ങൾ കൊഴക്കുന്ന അല്ലേ അത് പുതുക്കിയാ മാത്രം മതിയല്ലേ നമ്മുക്ക്.
ആഹ് ആഹ് അതുകൊണ്ടാണ്ല്ലേ ഞങ്ങള് പിന്നെന്നാല് പറഞ്ഞ ചൂടുവെള്ളത്തിൽ അത് കൊഴച്ച് കിട്ടണമെങ്കിൽ കുറച്ച് പണിയല്ലേ.
ആഹ് പണ്ടത്തെ അമ്മിയല്ലോ ഇല്ലേ ചെറിയ അമ്മിക്കല്ല് അതില കൈയോടെ അരക്കുമ്പോൾ നമ്മുക്ക് നല്ല കിട്ടുന്നല്ലോ ഒരുള മാതി.
ആഹ് ഉരുള മാതിരി കിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള.
ഓ ഗ്രൈൻഡറില്
ആഹ് ആഹ് അങ്ങനെ ആക്കി എടുക്കാല്ലെ എന്നിട്ട് പ്രസ്സില് പരത്തിയിട്ട് കല്ലുമ്മ അമർത്തോ അല്ലെ പരത്തുവോ
ആഹ് ഇല്ല പ്രസില് അമർത്തിട്ട് കല്ലിൽ ഇടുന്നേന
കല്ലില് അന്നേരം കല്ലില് പൊടി തട്ടി കല്ലിൽ ഇടൂല്ലേ.
ആഹ് ആഹ് പൊടിയൊന്നും ഇടലില്ല അതില്
പൊടിയൊന്നും ഇടുല ആഹ് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പിന്നെ പൊടിന്റെ ആവശ്യം വരില്ല അല്ലെ
ഇല്ലില്ല ഇടല് അമർത്തിയിട്ട് കയ്യോടൊന്നും പെരത്തണ്ട
ആഹ് ഇവിടെ കൈ കൊണ്ട് പരത്തണേ ആദ്യം നമ്മള് പ്രസ്സില് അമർത്തിയിട്ട്. പലകമേ പരത്തണം അല്ലാതെ ഉമ്മാക്കൊന്നും പറ്റൂല്ല.
ആഹ്
ആഹ് നമ്മള് ചപ്പാത്തി പരത്തണമാതിരി പിന്നെ ഒന്ന് പരത്തി എടുക്കണം
പണ്ടൊക്കെ അടുപ്പിലിട്ടിട്ട് പൊള്ളിച്ച് വരണ്ടേ
ആഹ് ആഹ് പൊളച്ച് വരും പൊളച്ച് ഇവിടെ അടുപ്പന്നെ കത്തിക്ക ഗ്യാസ്ണ്ട് പക്ഷെ നമ്മള് കൂടുതലും കത്തിക്കുക വിറക് അടുപ്പ് തന്നെയാണ്.
വിറക് അടുപ്പ് വെക്കും പക്ഷെ വെള്ളം ചൂടാക്കാന് മാത്രം.
ആഹ് വെള്ളം എടുക്കും വിറക് കുറവാ അതാ വിറക് ക കത്തിക്കാത്ത
വിറകുണ്ട് പുറത്താണ് അടുപ്പ് അപ്പൊ ചോറ് വെക്കാനും മാത്രം.
ആഹ് ചോറ് അടുപ്പത്ത് വെക്കും.
ആഹ് ചോറ് മണ്ണിന്റെ ചട്ടിലും.
ചട്ടിയിൽ വെക്കൂല്ലേ പിന്നെ ഇറച്ചി അങ്ങനെയൊക്കെ കിട്ടിയാലോ
ആഹ് ഇറച്ചി മണ് മണ്ണ്ചട്ടിൽ പുറത്ത് വെക്കണം. അത് നിർബന്ധ അത് ആഹ് അതൊരു വേറെന്നെ ടേസ്റ്റ് അല്ല.
ആഹ് അത് വേറെ ഒരു രസം തന്നെ നമ്മള് പുറത്ത് കറിയില് തിള അല്ല അങ്ങനെ തളച്ച് വെന്ത് വെക്കും വേണം അപ്പളാണ് അയിന്റെ ടേസ്റ്റ്ണ്ടാവ പിന്നെ നമ്മളത് കുക്കറില് എറച്ചി ഒക്കെ കുക്കറില് അടച്ചു കഴിഞ്ഞാ അതൊരു ടേസ്റ്റ് കിട്ടൂലല്ലോ? മറ്റെ ആഹ് ആഹ് അതെ പത്തിരിക്കൊക്കെ ആവുമ്പോം എറച്ചി ബീഫൊക്കെ വേണേനും കറിയൊക്കെ ഇന്നാല്ലേ ടേസ്റ്റ് ഇണ്ടാവൊള്ളൂ
അല്ല ഏത് കറിക്കോ നമുക്ക് മുട്ട ക്കറി മീൻ അതെ അങ്ങനെക്കും ഞമ്മളെ എപ്പളും ഒരു ബേധായായില്ലേ നമ്മ
ആഹ് മീൻകറി കൂട്ടി കഴിക്കും പത്തിരി?
ആഹ് എല്ലാം കറിക്കും നല്ല പത്തല് ഇവടെ അധികം എപ്പഴും പത്തിരി തന്നെ
പത്തിരി തന്നെല്ലേ? ഓഹ് അത് അങ്ങനെ ഇങ്ങക്ക് ശീലായിട്ടാ ഇന്നാ ഞങ്ങക്ക് പത്തിരിന്ന് പറഞ്ഞാ അ അയിനായിട്ട് ആട്ട് ഒരുങ്ങണം
ആഹ് കൊറേ പണിയ്ണ്ട് അത് വീഡിയോകള് ഓരോ
രാവിലെ ഇങ്ങനെ തട്ടിപ്പടഞ്ഞോണ്ടെയ്ക്കാരം പെട്ടെന്ന് പണി തീരൂല അവിടെ മക്കക്കൊക്കെ രാവിലെ സ്കൂളിൽക്ക് പോകുമ്പളേ ചോറും വേണം അപ്പൊ പിന്നെ സ്കൂളില്ലന്ന് ഞാൻ അധികം കട്കൂല സ്കൂൾ ഇണ്ടങ്കി പിന്നെ ഏഹ് കയ്യൂല സ്കൂളില്ലാത്താവുമ്പോ പിന്നെ അവര്ക്ക് അവര് എണീക്കാ തന്നെ താമസെയ്ക്കാരം അപ്പൊ പിന്നെ ആ നേരാ ആവുമ്പോത്തിന് ആക്കം പോലൊക്കെ ഇണ്ടാക്കിയാ മതിലെ കര്തിയാണ്ട് പത്തിരിയോ, ചപ്പാത്തിയൊക്കെ, ചുടും സ്കൂള് ഇണ്ടെങ്കി തന്നെ വെള്ളപ്പം ദോശ, പുട്ട്, ആ മൂന്ന് കടി മാറി മാറി ചുട ഒരേ കടി പറ്റൂല്ല്യ
ആഹ്
അങ്ങനെയെക്കെയാണ് ഓരോ വീട്ടില് ഓരോ സിസ്റ്റങ്ങളല്ലേ?
ആഹ്
വെള്ളം ഇതൊക്കെ കിണറൊക്കെ ഇണ്ടാവൊയ്കാരല്ലേ?
ഇല്ലല്ല ബോറാണ് നിങ്ങക്ക? ബോർ ബോർ വെള്ളം
ആഹ് ബോവെള്ള?
ആഹ് കുടിക്കാൻ കെണറ്റ്ന്ന് കൊണ്ടരും
കെണറുണ്ടോ എടുത്ത്?
അടുത്ത വീട്
ആഹ് ആഹ് മറ്റേത് ലൈൻ വെള്ളം വെരയ്ക്കാരല്ലേ?
അല്ലല്ല ബോറ് വെള്ളം നമുക്കെല്ലാം ബോറ്
ആഹ് ആഹ് അങ്ങനത്തെ വെള്ളം കിട്ടുവെയ്ക്കാരല്ലേ?
എന്താ ആടെ കുഴി കുഴിക്ക്ണെ?
ആഹ് കൊഴൽ കിണർ വെള്ളം
ആഹ് ആഹ്
ആഹ് ആഹ് അതീന്ന് കുടിക്കാനും എടുക്കാലോ?
ആഹ് അത് ഒരു മണം
ആഹ് ഒരു ചൊയ ഇണ്ടാവൂല്ലേ ഇരുമ്പിന്റെ ചൊയ ഇണ്ടാവൂല്ലേ അടീന്ന് മണ്ണിന്റെ അടീന്ന് വരുന്ന വെള്ളാ ആയതോണ്ട് പക്ഷെ നല്ല സ ത്തുള്ള വെള്ളം അതാണ് പക്ഷെ നമുക്ക് കുടിക്കാൻ കഴിയൂല മണ്ണിന്റെ ഏറ്റവും മണ്ണ് അട് തട്ട്ത്തെ വെള്ളാണല്ലോ നല്ല വെള്ളെയ്ക്കാരം
ഉം നിങ്ങക്ക് കിണറോ?
കെണർ വെള്ളേ ഈ കൊഴൽ കിണർ വെള്ളം തന്നെ നല്ല വെള്ളെയ്ക്കാരം മണ്ണിന്റെ അടീന്ന് വര്ന്ന വെള്ളായതോണ്ട്
അപ്പൊ നിങ്ങൾക്ക് എങ്ങനത്തെ?
ഞങ്ങക്ക് കിണർ തന്നെ ഞങ്ങക്ക് ഇവിടെ പാടം ഇതൊക്കെ എടുത്ത്ണ്ട് അപ്പൊ പിന്നെ കെണറ് എത്രെ ഏത് വേനലായാലും നല്ല നെറഞ് നിക്കും
ആഹ് ഇവടെക്കെ വറ്റും വെള്ളവെല്ലാം കിണറില് വറ്റും പിന്നെ നെന്നെ കുടിക്കെണ്ടത്.
ആഹ് ആഹ് അപ്പൊ പിന്നെ ഈ കൊയൽ കെണറ്ന്നെന്നെ കുടിക്കേണ്ട്യെരുല്ലേ വടെ പാടതൊ എട്ത്ത്ള്ളതൊണ്ടെ വെള്ളം അതികം താന്ന് പോവുല്ല
ആഹ്
പിന്നെള്ള കെണറ് നല്ല വെല്ല്യെ കെണറ്വാണ്.
ഇതാ ഇത് ഇല്ല്യല്ല ഉം ഇപ്പണ്ടാവൂല്ലേ പാടല്ലോയാണ്ട്
ആഹ് പാടം പോയില് മതിരി കെട്ട് ലേര്ന്നു ഇബടെ അങ്ങൻ തെന്നെ അധികൊന്നു ണ്ടാവൂല്ല കവുങ്, തെങ്ങ് അങ്ങൻത്തെക്കെ ണ്ട്. കവ്ങ്, തെങ്ങ്, വാഴ അങ്ങനെക്കെ ണ്ടാവും. പച്ചക്കറ്യായിട്ട് പ്പഞീ പന്ന്യെളൊന്നു ണ്ടാക്കാനയക്കാത്തൊണ്ട് അത് മക്ക് നോക്കലില്ല.
അപ്പൊ ഈ മഴക്കാലത്ത് വെള്ളം കേറുവല്ലോ ഈ പാടക്കൊ
ആഹ് പാട ത്ത് ഉം ആഹ് ഒരു മയക്കാലായാ പിന്നെ ഒന്നും നടക്കൂല ആകെ വെള്ളേക്കാരം ആകെ ഇങ്ങനെ ഒറവ് പൊട്ട്യൊണ്ടേകാരം എല്ലാട്ത്തും ഒറവ്ങ്ങനെ പൊട്ടും പൂയി മണല് മാതിര്യാണ്.
അതെയോ നടക്കാന
മണ്ണ്ക്ക് എറങ്ങ്യാ തന്നെ നമ്മളെ കാലെന്നെ കേടരും ഇങ്ങനെ കാലക്കാലക്കാകെ കാലിൻ്റട്യൊക്കാകെ മണ്ണ് തിന്നും
അതെയാ വാഹനത്തിനെല്ലാം പോവാണെ ബുദ്ധിമുട്ടാ
ആഹ് ആഹ് അങ്ങനെ മണ്ണ് തിന്ന് താവും
എന്താ
ആഹ് ബള്ളത്തിന് വള്ളം കേറ്യാ പിന്നെ നിങ്ങക്ക് പൊർത്ത് പോവാനൊക്കെ ബുദ്ധിമുട്ടാ?
ഇല്ല ല്ല വെള്ളം കേറലൊന്നുല്ല.
റോഡും തും സൗകര്യൊക്കെ ണ്ടാവെക്കാരല്ലേ ചെലെ നാടുകളിലൊക്കെ വെള്ളം കേറി ക്കഴിഞ്ഞാ പിന്നെ പൊർത്തർങ്ങണെങ്കിലൊക്കെ ബുദ്ധിമുട്ടായി മാറോല്ലോ.
ആഹ് ആഹ്
അതൊന്നുല്ല ല്ലേ
അതൊന്നുല്ല ഇങ്ങോട്ട് വെള്ളം വറ്റുന്ന സ്ഥലാ
ആഹ് ആഹ് നല്ല സ്ഥലങ്ങളെന്നന്നെക്കാര ല്ലേ
പാട ല്ലായേങ്ക് വെള്ളം കേറുവല്ലോ
ആഹ് ആഹ് ആഹ്
ആഹ് അത് ശെരി മഴ നി ക്കാതെ പെയ്യാണേൽ ഇപ്പോ ഒരാഴ്ചായിട്ട് മഴന്ന്യെല്ലേ വെള്ളിയാഴ്ച വരെ യ്റ്റ് മഴെന്നായിരിക്കുന്ന് പറിണ് ണ്ട്.
കിണറെല്ലം നറഞ്ഞു ഒഴുകൂലെ നിങ്ങളെ
ഉം കെണറൊക്കെ നറഞ്ഞു കെണറ് മഴ ജൂണിലെന്നെ നർഞ്ഞിരുന്നു. വേനൽ മഴ കിട്ടിങ്ങാണ്ടെന്നെ. ഒരു പന്ത്രണ്ട് റിങ്ങേ റ്റെ ആകെ കെണറിന്നൊള്ളു അയ്ല് ആറ് റിങ്ങേ താവൊള്ളു. ഇപ്പ ത് നർഞ്ഞിരിക്ക്ണ്ട് കെണറും പാടും ക്കെ നറയും ഈ സ്കൂളില്ലെങ്കി മക്കളിം പേടിക്കണം ഇങ്ങനെ മീൻ പിടിക്കാനാണ് ചൂണ്ടയും കൊണ്ടൊക്കാണ് പോവും. ന്നട്ടാ തില് വല്ലോം കുണ്ടിലോ കൊളത്തിലൊക്കെ ഈ വേ ൻ ല് പോയി ചാട്യാലും കാണൂല്ലല്ലോ.
ആഹ്
ഇനി നാളെയും മറ്റന്നാളും അത് നോക്കി നടക്കണ്ടി വരും
ആഹ്
എന്നിട്ട് കെടക്കാറായോ ന്നിട്ട് ഭക്ഷണൊക്കെ കഴിച്ച്
ആഹ് ഇനികിടക്കാറായി ഇന്ന് അതന്നെ ചെയ്തത് പത്തിരിയും കടുമ്പു
ആഹ് ഉച്ച രാത്രി
ആ ആ ആ പിന്നെ ചിക്കൻ കറി ആ ചിക്കൻ കറി
ആഹ് അതിന്റെ ചിക്കൻ കറി ഉണ്ടാവൂല്ലേ കയമ്പ് അതിൽക്ക് നമ്മള് മാവ് കുഴക്കുമ്പോ തന്നെ തേങ്ങയും ഉള്ളിയും ഇടുക
ആഹ ങ്ങനെ പുതുക്കുമ്പോ നമുക്ക് എടുത്തിതാക്കി
ഇത് കണ്ടക്കണ ചിലത് അങ്ങനെ ഇങ്ങനെ നമ്മള് മാവ് കൊയക്കുമ്പോ തന്നെ ഐക്ക് തേങ്ങിയും ഉള്ളിയിട്ടുംങ്ങാണ്ട് എന്നിട്ട് കൊയ്ക്കിട്ട് ഉരുളകളാക്കി ഇങ്ങനെ ആവിൽ വേവിക്ക
അ ത് ആ അതെ അതെ
ആഹ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇതില് ഇങ്ങടയ്ക്ക് കറി ഒയിച്ച് കയ്ക് പ്പോ അതോ അങ്ങനെ ചായ കൂട്ടി കയിക്കെ
എങ്ങനിം കയിക്കത് നല്ല രസം ഉമ്മ ചോറ് വെക്കുന്ന അരിയില് ഉ ഉണ്ടാക്കിയാ നല്ല ടേസ്റ്റ് ഉണ്ട്
ആഹ ആഹ് അത് ശെരി അപ്പൊ രാത്രിക്ക്ചോറ് ആർക്കും വേണ്ട
ആഹ അറിയതില്ല ഹഹ ഉ ഇവിടെ ഉച്ചക്കേ കഴിക്കല മൂന്ന നേരം അപ്പം തന്നെ ഉണ്ടാക്കാ നല്ലത്
ആ അമ്മ എല്ലാരും അതിനെ കയിക്കാന്നിട്ട്
അ ആല്ലല്ല ഞങ്ങള് വൈക്കും
ആഹ അല്ലാതെ മൂന്നു നേരം ഇണ്ടാക്കേണ്ടത്ഹേ മക്കൾക്കൊക്കെ ആകും കുട്ടികൾക്ക് വേണ്ട കുട്ടികൾക്ക്പ്പൊ പൊതുവേ എല്ലെലും ഇപ്പ ചോറ് കയിക്കാൻ മടിയണല്ലോപ്പത്തെ മക്കൾക്ക് ഇക്ക്ഇതേമാതിരിച്ച ചായന്റെ കടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും തെറുപ്തീ
ആഹ
പിന്നെക്ക യ്ക്ക് ഇറച്ച കറിയോ മീൻ കറിയോ അങ്ങനെയൊക്കെ നല്ല കറികൾ ഉണ്ടെങ്കിൽ അത് തന്നെ നല്ലക്ക് ഓല്ക്ക് കയിക്കാന എളുപ്പം പ്പോ ക്ക് സ്കൂളക്ക്ന്നെ ചോറ് വേണ്ടെന്നപറഞ്ഞ് ണ്ടല്ല അവര് പോവാ
ആഹ് ചോറ് കൊണ്ടുവല്ല അപ്പ കൊണ്ടവും കൊണ്ടവണ്ട്
ആഹ അത് ഇപ്പൊ ഇപ്പോത്തെ മക്കളെ അങ്ങനെയണ അവർക്ക് വാരി തിന്നാൻ കഴിയൂല ഞമൽക് ആവുമ്പോ പിന്നെ ഇങ്ങനെ മടക്കി പിടിച്ചിട്ടൊക്കെ അങ്ങനെ തിന്നാൻ കിയുവോല്ലോ അതുകൊണ്ടാണ്തി ഇന്നാ യിക്കോട്ടട്ടോ ന്ന ശെരിട്ടോ വിളിക്കട്ടോ
ആ